ഹലോ ഓ കേൾക്ക കേൾക്ക
വേറെന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
മയണ്ടോ നാട്ടില് അല്ല അല്ല
ആ ആ മഴ ഇണ്ടായിരുന്നു
ആ
ഇപ്പൊ ഓ രാവിലെക്കെ നല്ല മയേണ് ഉച്ചക്ക്പ്പൊ കൊറവുണ്ട് ട്ടോ
ഓ ഇപ്പം വന്നിട്ടില്ലേ ഇപ്പൊ കൊറച്ച് മുന്നേ നല്ല മഴ വന്നിട്ടില്ലേ
ഇല്ലല്ലല്ല
അതെയാ ഇവിടെ നല്ല മഴേണ്
ആണല്ലേ
മഴയാണ് ഇപ്പൊ ഉച്ചക്ക് കുറച്ചൊന്ന് മാറിയതേന് ഇപ്പം വീണ്ടും വന്നു
ഇല്ല ഇപ്പവടെ മയല്ലെട്ടാ
മ് അവിടെ എങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയാണോ
ഓ ആണാണ്
ഓ അതെയ അപ്പൊ അപ്പ എന്താ ചെ യ്യാ കൂടുതല് മഴക്കെ പെയ്യുമ്പോ മാറി നിക്കോ
അല്ല ഞങ്ങക്ക് അത്ര ബുദ്ധിമുട്ടില്ല വേറെള്ളോൽകൊക്കെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടറഞ്ഞാല് ആ പ്രളയത്തിന്റതിലൊക്കെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഇണ്ടായി രുന്നല്ലോ അന്നൊക്കെ വമ്പം ബുദ്ധിമുട്ടേര്ന്ന്
ഓ വെള്ളം നല്ലോണ്ണം കൂടുതലായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാല് വെള്ളം കയറും
ആ വെള്ളം കേറും
ഇങ്ങളടുത്ത് അപ്പൊ കൃഷിയൊക്കെ ഉണ്ടോ കൃഷി
കൃഷി ഞങ്ങള് പൊയേല് കൃഷി ചെയ്തിട്ടുണ്ട്ട്ടാ പൂളണ്ട്, വെണ്ടണ്ട്, വായണ്ട് പിന്നെ ചെരങ്ങല്ലേ
അതെന്ത ചെരങ്ങ
ചെരങ്ങന്നനല്ലേ പറയായിന് വെള്ളരിന്റെ മോഡല് അല്ലല്ല നമ്മള് മത്തൻ അങ്ങനെക്കെ ഇണ്ടാക്ണ വള്ളിയില്ലേ
ആ കുമ്പള പോലെത്തെ
കുമ്പള പോലത്തെ ആ അങ്ങനെ ഒരു നല്ല നീളമുള്ള ഒരു സാധനല്ലേ
അത് പിന്നെ ഓലം വെക്കുന്ന ഒക്കെ ഇത് ലെ
ആ ആ
കറിയൊക്കെ ഇണ്ടാക്കുന്ന
കറിയൊക്കെ ഇണ്ടാക്കോ
ആ അത് ഇണ്ടാവപ്പല്ലെ വീട്ടില്
ഞങ്ങള്ൾ പൊഴയില് കൊറച്ച് സ്ഥലംഉ ണ്ട് മാട് മതിരിയും അപ്പൊ അവിടെ കൃഷി ചെയ്യും വീട്ടില് സ്ഥലല്ലട്ടോ വീട്ടില് കുറഞ്ഞ മുറ്റ മേ ഇള്ളൂ.
ഓ വീട്ടിലപ്പം ചെടികളെല്ലാം ഇണ്ടോ
ചെടികളല്ല ഞാനിപ്പോൊ ഇങ്ങനെ മുളക്
ആഹ്.
തക്കാളി അങ്ങനെയൊക്കെ ചെറുതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും.
ഓ തക്കാളിയൊക്കെ ഉണ്ടാകുമ്പോ നല്ലൊരു സന്തോഷം ഉണ്ടാവുമല്ലേ.
ആഹ് അതാണ്. പിന്നെ ഒരു പപ്പായന്റെ മരണ്ട് കറിവേപ്പില ഇണ്ട്.
ആ ഇങ്ങനെ വീട്ടിലപ്പം ഫുഡൊക്കെ ഉണ്ടാക്കോ വീട്ടില് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കോ
ആഹ് വീട്ടിലുണ്ടാക്കും.
എല്ലാ ഫുഡും ഉണ്ടാക്കാനറിയോ.
ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാം മന്തി ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിട്ടില്ല.
അതെ.
ഉണ്ടാക്കിട്ടില്ലന്നല്ല ഇനി ഇവിടെ വേറെ ആൾ ഇണ്ടായോണ്ടേ. നമ്മള ആരു ഇല്ലാത്തപ്പോളാണല്ലോ അത് ട്രൈ ചെയ്യ.
ഓ ഓ ആ ശരി അത് ചെയ്യൂലായിരിക്കുംല്ലേ. ഏഹ് കൂടുതൽ എന്താ ഇഷ്ട എന്താ ബിരിയാണിയ ബിരിയാണിയോടാണോ ആ ഫുഡ് ആണോ സാദാ ചോറാണോ അങ്ങനെ എ എന്തെങ്കിലും ഇട്ട് ഉള്ള ഓ അ അത് ശരി അ. അത് നമ്മുക്ക് എപ്പഴ് സാധാ ചോറ് കഴിച്ചാലും നമുക്ക് ഒരു മടുപ്പ് വരുല്ലല്ലോ ബിരിയാണി ഒക്കെ. നമ്മള് ഉച്ചക്കും കഴിച്ച് രാത്രി കഴിക്കുമ്പോൾ അത് വീ മടുപ്പ് വരുന്നില്ലേ
പത്തരും
നമ്മൾ സാധാ ഒരു വെറിഞ്ചോറിന്റെ ആ ഒരു ടേസ്റ്റ് എങ്ങനെ കഴിച്ചാലും ഞമ്മക്ക് ഡെയിലി അത് കഴിക്കാൻ പറ്റുന്നില്ലേ.
ഓ പറ്റും ഒരു മടുപ്പ് വരുന്നില്ലല്ലോ.
ചിലയിടത്തൊക്കെ രണ്ടു നേരമൊക്കെ അതന്നായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ രാത്രിയൊക്കെ ചോറ് തന്നയാ.
ആഹ് ഞങ്ങക്ക് ചോറന്നയാ.
ഓ ഇവിടെ അങ്ങനല്ല ഇവിടെ ഒരു നേരം ചോറണ്ടാവും രാത്രി ക എന്തെങ്കിലും വേറെ ഫുഡ് ഉണ്ടാക്കും.
അങ്ങനെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലാ
അല്ലെങ്കിൽ പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക.
ഞങ്ങള് ചോറ് കുറവാണെങ്കിലാണ്. ചപ്പാത്തി പത്തിരി ഒക്കെ ഉണ്ടാക്ക
ഉം എല്ലാം ഉണ്ടാക്കും മന്തിയൊക്കെ ക്കെ ഉണ്ടാക്കും എല്ലാം ഫുഡ് ഐറ്റംസും ഉണ്ടാക്കും പഷേ നമ്മള് അങ്ങനെയാണ് ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഹോട്ടലിലേക്ക് വാങ്ങുന്നതൊക്കെ ഫാസ്റ്റ് ഫുഡൊന്നും കഴിച്ചാല് വേറെ നമുക്ക് വയറ്റിലൊരു സ്തംഭന ആയിരിക്കും.
ആ അതാണ് കൊറച്ച് കഴിച്ചാ മതിലേ
അത് അതീ സംഭവം നമ്മള് വീട്ടന്ന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കഴിക്കാനും പറ്റ റ്റും നല്ലൊരു എനർജി ആയിരിക്കും പക്ഷെ പക്ഷെ ക ഫാസ്റ്റ് ഫുഡിൽ അധീകം അവർ ചേർക്കുന്നതൊക്കെ എന്താണെന്ന് പോലും നമ്മൾ അറിയുന്നില്ലല്ലോ.
അജിനോമോട്ട ഒക്കെ ആവുമ്പോ നമ്മുക്ക് കേടാണല്ലോ അല്ലെ അത് അധികം യൂസ് ചെയ്യ. ന്നത് പറഞ്ഞേക്കാം.
അതന്നെയാണ് അതാന്ന് അവർക്ക് മെയിന ആയിട്ട് ഉണ്ടാവുക ഷവർമ്മയൊക്കെ. ഷവർമ്മയന്ന് പറയുമ്പോൾ തന്നെ കുഞ്ഞു കുട്ടികൾക്കെല്ലാം ഭയങ്കര ഒരു ഹാരയിരിക്കും
ഞങ്ങളൈനെ വല്ലപ്പോയ വാങ്ങല് പൊറ്ത്തന്ന്. ചിലപ്പോ രണ്ടു മാസം കൊടുമ്പോള എപ്പോെങ്കിലുംക്കെ വാങ്ങല
പറി ആഗ്രഹം വെരുമ്പോ കുഞ്ഞുങ്ങളൊക്കെ പോയിട്ട് കൂട്ടിട്ട് ആഹ് അങ്ങനെന്നെ അതാണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പോക്കെ കൂടുതലായിട്ടും ചെറിയ ചെറിയ പ്രായത്തിലാണല്ലോ ഓരോരോ രോഗങ്ങള് കണ്ടോവരുന്നേ? അത് എത്ര എങ്ങനെ ഞമ്മള് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും. ഞങ്ങക്ക് ആ രോഗങ്ങളെന്തുകൊണ്ടാ വെരുന്നേന്ന് മനസ്സിലാക്കത്തില്ല
ആഹ് അതാണ്
അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ആ രോഗം എന്തുകൊണ്ട് വരുന്നെന്ന് മ മനസിലാക്കിയെടുക്കുന്നില്ല അത് ഒന്നെങ്കില് വെള്ളം കുറഞ്ഞിട്ടായിരിക്കോ ശരീരത്തില്. അല്ലെങ്കില് ഒറക്കം കൊറഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കില് നമുക്ക് പോഷകാഹാരം കൊറഞ്ഞിട്ടായിരിക്കും.
ആഹ് അതായിരിക്കും ഉം
ത്തിന് വേണ്ടുന്നതാണ് പോഷകാരും നമ്മള് തീരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അരി ഭക്ഷണത്തിലൂടെന്നും ഒന്നും കിട്ടില്ല ശരിക്ക
ഇന്റെ മോനൊക്കെ ചോറ് കഴിക്കുമ്പോള് മുരിങ്ങല്ലേ മുരിങ്ങ
ആഹ് ആഹ്
മുരിങ്ങ താളിപ്പ്ണ്ടാക്കും അത് മാത്രം മതിഒന്
ആഹ് ആഹ് അതൊക്കെ നല്ലതാണ് അത് നമ്മള് പച്ചക്കറിയിലും പക്ഷെ ശെരിക്ക് നമ്മളൊരു പ്രോട്ടീൻ കിട്ടണം നമ്മുടെ ശരീരത്തിൽ വേണതെങ്കിൽേ നമുക്ക് അതി ആവശ്യമായ പച്ച ക്കറികളും ഫ്രൂട്ടും മിനറലും എല്ലാം കി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂട്രീഷ്യൻ ഫുഡ്ണ്ട് ആ നുട്രിഷൻ ഫുഡ് ഓൾറെഡി നമ്മളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഞങ്ങൾത് കഴിച്ചു കഴിഞ്ഞാലേ ശരീരത്തിന് വേണ്ടുന്നെല്ലാം ഞങ്ങൾക്ക്തില് കിട്ടിക്കോളും.
ആണ്ലേ? ഇങ്ങളെങ്ങനെ ഇണ്ടാക്ണ് ണ്ടോ?
ഞാന അങ്ങനെ ഒരു അതില് ഫീൽഡില് വർക്ക് ചെയ്യുന്നതാണ്
വർക്കെയ്യ്ണ്ട് ആഹാ
ആരോഗ്യം ബോധവൽക്കരണ ക്ലാസ്സിന് വർക്ക്
ആഹ ആ ആ
അപ്പൊ രാവിലെ അതാണ് ഇണ്ടാവാ.
എങ്ങനെ ഒരു സ്പൂണാ?
അല്ല അതൊരു ഷെയ്ക്ക് ആണ് ഷെയ്ക്ക് നമ്മള് ജ്യൂസ് പോലെ അടിക്കലാണ്. അപ്പൊരു ഗ്ലാസ്സിലാന്ന് കുട്ടിക്കുക രാവിലെ ഒരു ഗ്ലാ ഗ്ലാസ്സിൽ അത് കുടിച്ച കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി
ആഹ് ആഹ് അതെങ്ങനെ പൊടിയാ
പൊടികളാണ് ഉണ്ടാവു
ആ ആ
മൂന്ന് വിധം പൊടികൾ ഉണ്ടാവും അതില് പൊടികള് മ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കുടി
ആ എങ്ങനെ ഷുഗർ ഒക്കെ എന്തെിലും ഉണ്ടാവോ?
അതിലൊന്നും ഉണ്ടാവില്ല. നമ്മളള് ഷുഗറും പ്രശ് റും മറ്റുള്ള തൈറോയിഡ് വേരിക്കോസ് ഇതൊ ഒക്കെ ഉള്ള തിനെ നമ്മള് മാറ്റിയെടുക്കും അതിലേക്കൂടി
ആ ആ
കൂടി പിന്നെ നമ്മളെ ജീവിതശൈലി മാറ്റങ്ങൾ എല്ലാം നമ്മൾ അതിലേ
അപ്പൊ ഇങ്ങനെ ഫുഡ് ഒക്കെ എങ്ങനെ നിയന്ത്രിക്കേണ്ടിയേര?
ക്കല് എന്ന് പറഞ്ഞാല് നമ്മുക്ക് വെയിറ്റ് ലോസ് ചെയ്യണങ്കിൽ മാത്രം വെയ്റ്റ് ലോസ് ഞമ്മള് ഒരു ഹൈറ്റ് ഒരു പ്രായത്തിനും കണക്കായ വെയിറ്റേ പാടുള്ളൂ നമ്മള് ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാല് നമ്മുക്ക് നടക്കാനും ഒരുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരുന്നില്ലേ
ആ ആ ആ
പിന്നെ ആ ഒരു ഓവർ വെയ്റ്റ് എന്നൊക്കെ പറഞ്ഞത് പൊണ്ണത്തടി ആയിട്ട് മാറും പക്ഷെ പൊണ്ണത്തടി എന്ന് പറയുന്നെ നമ്മള് കേൾക്കുമ്പം വിചാരിക്കും വല്യ തടി ഉള്ളാളെ പറയുന്നെന്ന്
അതെ
ചെറിയ തടി ഉള്ള ആളെപ്പോലും പൊണ്ണത്തടിന്ന് പറയും കാരണം അവർക്ക് എങ്ങനെയാണ് ആ പൊണ്ണത്തടി വരുന്നത് ന്ന് നമ്മൾ ഉൾഭാഗത്തെേ കാണാൻ പറ്റുള്ളു
ആ ആ
അത് ഭക്ഷണം ഇപ്പൊ വെറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കില് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് വെയ്റ്റ് ലോസ് ആർക്കും ചെയ്യാൻ പറ്റൂല
ആണ്ലേ ആ
ച്ച് കൊണ്ടെന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും
അതെല്ലേ അരി ഭക്ഷണം ആ
ഭക്ഷണം മെയിനായിട്ട് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരും പ്പോ ഷുഗറിനൊന്നും തീരെ പറ്റൂല അരി ഭക്ഷണം
ഏ അരി ഭക്ഷണം തീരെ പറ്റില
അപ്പോ നമ്മള് ബാർലി പോലത്തെ അരി ബാർലി കഞ്ഞി ക്കെ പറയുന്നത് അതൊക്കെ കുടിക്ക ഉച്ചക്ക് ഫ്രൂട്ട്സ് സലാഡ് ആക്കിയിട്ട് കഴിക്കാം
അങ്ങനെല്ലേ ആ
സെല്ലാം വച്ചിട്ട് നമുക്ക് സലാഡ് ഒന്നും അതികം യൂറി നമ്മള് യൂസ് ചെയ്യാൻ പാടില്ല ഉപ്പ് പുളിനാരങ്ങ പച്ചമുളക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല
പറ്റില്ലല്ലേ ആ
അനാറ് കാപ്സിക്കം ചോളം പിന്നെ സിട്രസ്സ് ആപ്പിള് ഗ്രീൻ ആപ്പിള് ഇതൊക്കെ നമുക്ക് സലാഡായിട്ട് ഉച്ചക്ക് ചോറിന്റെ ഒരു മണിക്കൂർ മുന്നേ കഴിക്കാൻ പറ്റും
ആ അങ്ങനെ കഴിക്കണല്ലേ?
ച്ചില് തന്നെ വെക്കണം
ആ
അതെങ്ങനെയാ ആ ഒരു ഉപ്പൊന്നും ഇണ്ടാണ്ട് പക്ഷെ അത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും
ആണല്ലേ
ല്ലോ പുളിയും വന്നു എരിവും വന്നു ക്യാപ്സിക്ക ണ്ടല്ലോ ചോളം ഉണ്ട് മതിരം ത്തി എല്ലാം ഉണ്ടല്ലോ അപ്പൊ എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും
ആ
ത്രിയാണെങ്കില് നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കണം രാത്രിക്കൊക്കെ ഫുഡ് കഴിക്കുമ്പോ ഒരു ഏഴ് മണിക്കൊക്കെ കഴിച്ചു ഒരു പത്ത് മണിക്ക് ഉറങ്ങണം
ആ ഇവിടൊക്കെ അങ്ങനെയന്നെ നേരത്തെത്തന്നേ കഴിക്കൽ
ആ അപ്പൊ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ക്കൂറൊക്ക വേണം നമുക്കതൊന്ന് ദഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട്
ആ ആ ആ
അല്ലെങ്കില് എന്തിനും നമ്മളെ ബോഡി ഒന്നിനും കൊള്ളില്ല കാരണം നമ്മള് ഉറങ്ങുംന്നേ ഉള്ളു പക്ഷെ നമ്മള് മനസ്സുറാങ്ങുലാഇത് ദഹിക്കുന്നില്ലല്ലോ
ആയിലല്ല
എല്ലാരും ഫാസ്റ്റ് ഫുഡ് ക ഴിക്കാൻ രാത്രി പന്ത്രണ്ട് മണിക്ക്എല്ലാം തട്ടുകടന്റെ മുന്നിലാഉണ്ടാവുക എന്താണ് പത്ത്മണിന്റെ ശേഷല്ലെ പു പുറത്ത് അവർക്ക് നൈറ്റ് ഡ്രൈവാ എന്തോ രാത്രിയാന്ന് അവർക്ക് അങ്ങോട്ട് എറങ്ങാൻ പറ്റുള്ളു അതേപോലെന്നെ രോഗികൾ കൂടുകയും ചെയ്യുന്നത്
ആ അതാണേ
എന്തൊക്കെ എന്തൊക്കെ രോ
ഇപ്പ എന്തന്ന നമ്മള് വായേല് കിട്ടാത്ത ഓരോ പേരുകളാ അപ്പൊ ഓരോ രോഗത്തിന്റെ ഓരോ പേര്
ട്ടന്ന് അറ്റാക്ക് വരുന്നത് തന്നെ ചെറിയ പ്ര
ആ ആ
എന്തൊക്കെ വന്നു എന്നാ ഓക്കെ ശരി
ആ ശരി